മ്മ് ആഹ് കേക്ക്ന്നുണ്ടോ ഖുഉം ഈ കേരള സിലബതാണോ സ്റ്റേറ്റ് സിലബസ് ആണോ എന്താ അഭിപ്രായം നല്ലതില് നല്ലതെന്ന്
ക്ക് കേരള സിലബസ് സ്റ്റേറ്റ് സിലബസ് ഒന്നല്ലേ
അല്ല കേരള സിലബസ് അല്ല സി ബി എസ് ഇ
സി ബി എസ് ഇ ആണോ കേരള സിലബസ് ആണോ
അങ്ങനെ അതന്നെ
രണ്ടും ഓക്കെയാണ് ആഹ് പക്ഷെ ആഹ് എനിക്ക് ഒന്നുകൂടെ തോന്നുന്നു സ് ഇത് പിള്ളേര് കുറച്ച് പഞ്ച്വാലിറ്റിയും കാര്യങ്ങളും ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കില് സി ബി എസ് ഇ എന്നാ നല്ലതെന്ന് തോന്നുന്നു കൊറച്ച് ഡിസിപ്ലിനും ഡിസിപ്ലിൻ അപ്പൊ നമ്മൾ കേരള സിലബസില് പോകുമ്പോ അവരങ്ങനെ ഒര്അച്ചടക്കം ഡിസിപ്ലിൻ അങ്ങനെയൊന്നും പഠിപ്പിക്കാറില്ല. അപ്പൊ പിന്നെ അത് മാത്രവല്ല പിന്നെ നമ്മടെ ഇംഗ്ലീഷ് ഇപ്പെവെടെ ചെന്നാലും ഇംഗ്ലീഷ് ഭാഷ ഫ്ലുവന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അപ്പം ഫ്ലുവന്റ് ഇണ്ടായിട്ട് ഇംഗ്ലീഷൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ സി ബി എസ് ഇ സ്കൂളിൽ തന്നെ പഠിക്കണം. കാരണം അവിടെ ആവുമ്പം ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ ഫൈൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ
ആഹ് ആഹ് ഇപ്പഴ് അത് മാത്രവല്ല നമ്മുടെ ഇപ്പഴീ ഏഹ് ഫുള്ള് മറ്റ് സ്കൂളുകള് കേന്ദ്രീകരിച്ചല്ലേ ലഹരിയ്ടെ ഇതും മ്ച്ചും ഒക്കെയുള്ളെ സി ബി എസ് ഇ സ്കൂളിലന്ന് വെച്ചാൽ അവര് പുറത്തോട്ട് ഒരിക്കലും മ്ച്ചും പെർമിഷൻ ഇല്ലാതെ വിടത്തില്ല മറ്റ് നമ്മുടെ കെ ഹാ സ്റ്റേക് സ്റ്റേറ്റന്ന് വെച്ചാല് നല്ല ഫ്രീഡവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് എ അങ്ങനെ പുറത്ത് പോകയോ എടു എങ്ങനെ ആയാലും കുഴപ്പ ഫെല്ലോ ക്ഷിഇതാവുമ്പോ നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക്ഒരു സേഫ്റ്റിയാണ് അതുപോലെ അച്ചടക്കംവായാലും എല്ലാം മാനേഴ്സ് ആയാലും എല്ലാം അവര് പഠിക്കും ആ ഇപ്പഴ് ഇനിയുള്ള കാലത്ത്ന്ന് വെച്ചാ വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതല് ഇമ്പോർട്ടന്റ് അപ്പൊ അതൊന്ന് ആഹ് കൊറച് പൈസ ചെലവാവും പൈസ ചെലവുള്ള കാര്യവാ എങ്കിലും മ്ച്ചും കുഞ്ഞുങ്ങളെ അപ്പങ്ങനെന്നെ പഠിപ്പിക്കാ ബേസിക്ക് കിട്ടും തീർച്ചയായിട്ടും എന്റൊരഭിപ് പ്രായത്തിലൊരു നാലാം ക്ലാസ് വരെങ്കിലും നമ്മള് സി ബി എസ് ഇ സി സ്കൂളില് പഠിപ്പിക്കണം ന്നാണ് എന്റെ ഒരു അഭിപ്രായത്തില്.
അത്യാവശ്യം പിള്ളേരെ ല്ലാ കാര്യങ്ങളും ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയൊക്കെ വരുന്നത് വരെങ്കിലും. സി ബി എസ് ഇ തന്നെയാണ് നല്ലത്
അതാ ഹ് ഇപ്പൊ പിന്നെ പല പല പണ്ടത്തെ പല പല ജോലിക്കെല്ലാം പല പല സ് കോപ്പപ്പ കൂടുതലും പൊറത്തോട്ട്ള്ള കൊറത്തോട്ടുള്ള ജോലികള് നോക്കിയാ എല്ലാവരും പ്ലസ് ടു ഒക്കെ കഴിയുമ്പോഴേ പുറത്തു പോയി ഇ ഇങ്ങനെ ഉണ്ടല്ലോ വർക്ക് ക്ക്ഏതുകൊണ്ടാണ് പഠിക്കാൻ പറ്റ്ന്നേ
സ്റ്റഡിയും ജോബുവായിട്ടുള്ളത്
ആഹ് അതാ കൂടുതലും അങ്ങനെയുള്ളൊക്കെയാ
ഉം ഇപ്പെ എല്ലാരേ കാനഡ, ഇറ്റലി അങ്ങനുള്ള രാജ്യങ്ങള് നോക്കി ലണ്ടൻ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ അല്ലേ പഠിക്കുന്നേ.
പഠിക്കുന്ന
ഉം പാർട്ട് ടൈം ആയിട്ട് ജോലിയും ചെയ്യാം. പാർട്ട് ടൈം ആയിട്ട് പഴ പഠിക്കാനും പോകാം. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തോട്ടൊക്കെ പോകുമ്പം ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസ് നല്ല രീതിയില് വേണം അപ്പ അങ്ങനൊക്കെ വെച്ച് നോക്കുമ്പം, സി ബിഎസ് ഇ തന്നാണ് നല്ലത്.
ആണ്. ആഹ്.
പിന്നെ എല്ലാരും പറയും. എന്താ ഇപ്പോഴത്തെ കുറേ, ആഹ് ഒരുപാട് പേര് കേരളാ സിലബസിൽ പഠിച്ചിട്ട്, ഐ എ എസ് ആയിട്ടുണ്ട്. അതായി ണ്ട് അതൊക്കെ ശരിയന്നാണ്. പക്ഷെ,
ഉണ്ട്. ആഹ് അന്നത്തെ കാലത്തെ കാലം അല്ല ഇന്നത്തെ കാലം. ഇപ്പ ഉം. ഇപ്പോന്ന് വെച്ചാൽ ഇമ്പോ, വളരെയധികം പേരൻ്റ്സ് ഏറ്റവും കൂടുതല് ഇമ്പോർട്ടൻസ്, നൽകേണ്ടതും കുട്ടികളെ പഠിപ്പിക്കുക എന്ന ഒരു കാര്യത്തിലാ. കല്യാണം കല്യാണത്തിന് കൊടുക്കെണ്ടേക്ക അതൊക്കെ പിന്നത്തെ കാര്യ പക്ഷെ കുട്ടികളെ പഠിപ്പിക്കണം എത്രരു ചെലവായാലും, അവർക്ക് വേണ്ടി വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്.
ഉം അവർക്ക് സ്വന്തം കാലിൽ നിക്കാനുള്ളൊരു പ്രാപ്തി ഉണ്ടാക്കി എടുക്ക എന്നുള്ളതാ ആദ്യം ചെയ്യേണ്ടത്.
ഇപ്പൊ ഒട്ടുമിക്ക പേരന്റ്സും അങ്ങന തന്നെയാ വിടുന്നത്. ഇപ്പം ആരും ഫിനാ ആഹ്.
വിടും.
അത് ഫിനാഷ്യലി ഒന്ന് മുമ്പൊന്ന് ചെക്കെ പറയുമ്പോ സി എസ് ഇ വിടുകാന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഒന്ന് അയ്യോ പൈസയില്ല പൈസയില്ല. പക്ഷെ ഇപ്പൊ ഒട്ടുമിക്ക പേരൻ്റ്സും ആദ്യമേ സി ബി എസ് ഇ യിലോട്ട് തന്നെയാ വിടുന്നത്.
വിടുന്നത്
ഇവിടുന്ന് ഒത്തിരി നല്ല സി ബി എസ് ഇ സ്കൂളുകളും എല്ലാം ഉണ്ട്. ഫീസും കാര്യങ്ങളും ആണ്. അതും വേറൊരു കാര്യം. എല്ലന്നല്ല അതും ഉണ്ട് എങ്കിലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്ക
കഴിഞ്ഞഴിഞ്ഞ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞഴിഞ്ഞാ പിന്നെ പഠപ്പിക്കണന്നുണ്ടങ്കി നമുക്കിപ്പ എഡ്യൂക്കേഷൻ ലോണും കാ
ലോണും കാര്യങ്ങളും, ആഹ്.
മുമ്പ് അങ്ങനൊന്നും ഇല്ലല്ലോ.
ഇല്ല.
ഉം. ഇല്ല ഒൾ ഒള്ള പൈസക്ക് പഠിക്കാ. അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. പിന്നെപ്പോ എല്ലാരും. ഉം മ് ഇപ്പ ആരും അങ്ങനെ മെറിറ്റ് എഴുതി അങ്ങനെ, പോകാറില്ല. ഇപ്പോ കൂടുതലും പേരും പൈസ കൊടുത്ത് മാനേജ്മ മാനേജ്മെൻ്റ് സീറ്റ് വാങ്ങിച്ചാണ് പഠിക്കുന്നത്.
പഠിക്കുന്നത്.
മം.
മാത്രല്ലത് ഹോസ്പിറ്റൽ മേഖലകളിൽ ഒത്തിരി സ്കോപ്പുണ്ട്. എല്ലാരും ഇപ്പ പണ്ടന്നെക്കെന്ന് പറയുന്നത്, ആഹ് ബികോം ആയിരുന്നു എല്ലാരും ഡിഗ്രി ബി ഡിഗ്രി ആരുന്നു. ഉം എല്ലാരും പക്ഷെ ഇപ്പോന്ന് വെച്ചാ ബീകോമും ഡിഗ്രി ഒന്നും ആരും പ്ലസ്ടു കഴിയുമ്പ പുറെപോത്തതേഇല്ല അവര് ഹോസ്പിറ്റൽ ഫീൽഡ് നോക്കി
ഇപ്പം ജോ.. നമുക്ക്--എ പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഒരുപാടെന്നു വെച്ചഒരുപാട് കോഴ്സസ് ഉണ്ട്. പെ നമ്മളൊന്നും നമ്മളൊക്കെ പഠിച്ച പഠിച്ചറങ്ങുന്ന ആഹ് നമ്മളൊക്കെ പഠിച്ചിറങ്ങുമ്പോ നമുക്ക് ആദ്യം അറിയാവുന്ന ആകെ അറിയാവുന്നത് ഡിഗ്രി എം ബി ബി എസ് എൻജിനീയറിങ്ങ്, ഫാർമസി കോഴ്സ്, പിന്നെ നേഴ്സിങ്, നേഴ്സിങ്.
ആഹ്.
പിന്നെ കുറേ ഡിഗ്രി, ബികോമ്, ബി എ ഇതൊക്കെ നമുക്ക് അറിയത്തൊള്ളൂ പക്ഷെ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങുന്ന പിള്ളേർക്ക് അറിയാവുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി. ട്ടെ ബോഷ് ആഹ് പിന്നെ അല്ലാതെ തന്നെ ഏഹ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയാലും അങ്ങനെയുള്ള ഒരുപാടൊരുപാട് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരുപാടൊ രുപാട് കോഴ്സേഴ്സ് പിള്ളേർക്ക് അറിയാം.
അറിയാം.
പിന്നെ കൂടുതൽ പേര് ഈ പറഞ്ഞതു പോലെ കാനഡ, ലണ്ടൻ അങ്ങോട്ടുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ആം അവിടെ നിന്നൊണ്ട് ഒരു അടിസ്ഥാനം ഉണ്ടാക്കി എടുക്കാൻ നോക്കുന്നു.
ഉം. ഇല്ല. പ അത് ഡിഗ്രിയൊന്നൊക്കെന്ന് വച്ച്കഴിഞ്ഞാ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാ പിന്നെ ബി കോം പോയിക്കഴിഞ്ഞാ പിന്നെ എംകോമിന് പോണം... ഹ. എംഹ ഏ അങ്ങനൊക്കെ ഭയങ്കര ഓരോ ഏ... എങ് അങ്ങെനെ ക്കെ പ്പങ്ങനെ ഓരോ മൂന്നു വർഷം മൂന്നാല് വർഷം പോയിട്ട് പിന്നെ വീണ്ടും പോണങ്കിൽആയിരിക്കും പ്രയോജനം ഉണ്ടായിരുന്നത് ക്ഷ് - ഇപ്പതാ ആറു മാസത്തെ കോഴ്സ് അല്ലെങ്കില് ഹ് പന്ത്രണ്ട് മാസത്തെ കോഴ്സ് കൊണ്ടൊക്കെ ഹാ.. കമ്പ്ലീറ്റ് ആയി അത് ലാബ് ലാബായാലും റേഡിയോളജി പാരാമെഡിക്കൽ കോഴ്സ് ഹ് എന്ന് വെച്ചാ അതനുസരിച്ച് രോഗങ്ങളും കൂടിക്കൂടി വരുന്നതു കൊ
വരുന്നുന്നത് കൊണ്ട് ഹോ മെഡിക്കൽ ഫീൽഡ് ഒരിക്കലും ഇതാവത്തില്ല മെഡിക്കൽ ഫീൽഡിൽ എപ്പോഴും സ്കോപ്പ് ഉണ്ടായിരിക്കും.
ഉം അഡ്മിനിസ്ട്രേഷനും അഡ്മിനിസ്ട്രേഷനൊക്കെ വളരെ തുച്ഛമായ പൈസ കൊണ്ട് പഠിച്ച് ജോലി വാങ്ങിക്കുന്ന ആൾ
ഉം. അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാ പിന്നെ ആകെ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാനമുക് ഏത് ഫീൽഡിലും പോകാം.
ഫോകാം.
കാരണം എല്ലാ ഫീൽഡിലും അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്.
ഒണ്ട് ഒണ്ട്.
അതുകൊണ്ട് നമുക്ക് ഏത് ഫീൽഡിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഇപ്പ ഞാൻ അഡ്മിന് സ് ശേഷം പഠിച്ച ഒരാളാ. അപ്പംഞാൻ ആദ്യഹോസ് റ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്തു. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അതുകൊണ്ട് നമുക്ക് ഏത് ഫീൽഡിൽ വേണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാ നമുക്ക് ഇന്ന ഫീൽഡ് മാത്രം ഒന്ന്വല്ല. ഹോസ്പിറ്റൽ ഫീൽഡ് കഴിഞ് കഴിഞ്ഞാവേറെ ഏത് ഫീൽഡ് വേണമെങ്കിലും കാരണം. എല്ലായിടത്തും അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എച്ച്, ആർ അങ്ങനെങ്ങനെ അഡ്മിന് അങ്ങന പറയുന്ന അഡ്മിനിട്രേഷൻ ഡിപ്പാർ്മെന്റുളെ ഉള്ളു അ തുകൊണ്ട് നമുക്ക് അഡ്മിനിട്രേഷൻ പഠിച്ചു കഴിഞ്ഞാനമുക്ക് ഏത് മേഖലയില് വേണമെങ്കി ലും കേറാം.
കേറാൻ പറ്റും. അ വളരെ വലിയ സ്കോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇന്നത്തെ കാലത്ത് മ്മള് ഉംഅതാ പിന്നെ അതോലന്നെ ഈ കണ്ടായിരുന്നോ? എന്തോ ഈ ഉം ആ പുതിയ ഏ.. മ് നിയമക്കെ വന്നത് കണ്ടായിരുന്നോ?
എന്തുവായിരുന്നു?
ഏ.. ഇതിന്റെ ഈ ലഹരിയടിത് ഏ തൂഫാൻ. അത് തന്നെ ആഹ് അത് ഐനെപ്പറ്റി എന്തോവാ അഭിപ്രായം
അത് നല്ല എനിക്ക് നല്ല ആപ്റ്റായിട്ട് തോന്നുന്നുണ്ട് കാരണം നമ്മടെ കേരളത്തിലിപ്പതിന്റെ ത് നല്ല രീതീല് കൂടുതലാ ഇപ്പതിന്റെ സെർച്ചിങ്ങ് വെച്ച് നോക്കുമ്പം ഇപ്പ എല്ലാവർക്കു ഒരു പേടിയും കാര്യങ്ങളുംഒക്കെ ഉണ്ട്. ഇപ്പൊ പൊറത്തോട്ട എ.. അല്ല നൈറ്റ് ടൈഫ് ആസ്വദിക്കേണ്ടവര് ആസ്വദിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ചെക്കിങ്ങ് നടക്കുന്നു ന്നുള്ളതേ ഉള്ളൂ. അപ്പംനമ്മുടെ കയ്യില് നമ്മള് തെറ്റൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കില്നമ്മള് വേടിക്കേണ്ട നമുക്ക് ലൈഫ് ആസ്വദിക്കാം തെറ്റ് ചെയ്യുന്നവര് മാത്രം പേടിച്ചു നടന്നാ മതി
ആഹ് അത് ശെരിയാ
ലൈഫ് നിർത്തണ്ടാന്ന് ആരും പറയ്ന്നില്ല ഇപ്പം ആ മറ്റേ രമേഷ് ചെന്നി ചെന്നിത്തലായാലും പറയുന്നേ നൈറ്റ് ലൈഫ് ആസ്വദിച്ചോളൂ നിങ്ങളെടത്ത് നൈഫ് ലൈറ്റ് നൈറ്റ് ലൈഫ് നിർത്തണ്ടാന്ന് ആരും പറയുന്നില്ലാന്നല്ലേ പറയുന്നേ
ആഹ്
അപ്പം പേടി ഉള്ളോര് മാത്രേ ഒള്ളൂ ഐനെ പേടിക്കേണ്ടെ നൈറ്റ് ലൈഫിനെ പേടിക്കേണ്ട കാര്യം നമ്മൾ തെറ്റ്യ്യിന്നില്ല നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാൻ പൊറത്ത് പോവാണ് നമ്മളെന്തിനാണ് പേടിക്കുന്നത് നമ്മുടെ കയ്യില് തെറ്റായിട്ടുള്ള കാര്യല്യ അപ്പൊ പിന്നെ നമ്മള് പേടിക്കേണ്ട കാര്യല്യ നമ്മള് പോവാ ചായ കുടിക്യാ റൈഡ് നടത്താ തിരിച്ച് വരാ
അതാ ഈ മെയിനായിട്ട് ഇവര് ടാർഗറ്റെയ്യുന്നെ സ്കൂൾ കുട്ട്യാള് കോളേജ് കുട്ട്യാളൊക്കെ
ഉം ഇപ്പൊ മിഠായിക്കകത്തൊക്കെ കലർ ത്തി ഉം മിട്ടായ്ക്കകത്ത് കലർത്തി പിള്ളേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുവാണ് പിന്നീട് ആ പിള്ളേര് പൈസക്യ് അത് വാങ്ങുന്നു ആഹ് അപ്പൊ സ്കൂൾ പരിസരം കേന്ദ്രീകരിച്ചാണ് കൂടുതലായിട്ടും ഇത് നടക്കുന്നത്
അതെ ബാപി ഭാവി തലമുറക്കൊരു ഏറ്റവും നല്ലൊരു സേഫ്റ്റി എന്ന രീതിയിൽ തന്നെ ഇത് നല്ലൊരു കാര്യം തന്നെ
നല്ലൊരു കാര്യം തന്നേണ്
ഉം സ്കൂള്ആത് വീട്ടിലുള്ള വീടന്നോ വീട്ടീന്ന് പിടിക്കാൻ വരുന്നോർക്കൊന്നും അറിയത്തില്ലല്ലോ പിന്നതുപോലൊരു സംഭവം ഉണ്ടന്നുള്ളൊക്കെ
ഉം വീട്ടിന്നിറങ്ങി കഴിഞ്ഞാ എങ്ങോട്ട് പോകുന്നു എന്തിന് പോകുന്നു ന്നുള്ളത് നമ്മക്കറിയില്ലല്ലോ
അറിയില്ല
ഉം അപ്പൊ അതിന് സേഫ്റ്റി ഉള്ളത് നല്ലതാണ്
അതാ ഏഹ് പുതിയ ഫര ഫര പുതിയ പാർട്ടിയുടെ ഏറ്റവും നല്ലൊരു തീരുമാനമായി ട്ടായിരിക്കത് തോന്നിയത് അതെ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയാ മതി
ഉം പക്ഷെ ഒരുപാട് നല്ല രീതിൽ അത് വിജയിക്കുന്നുണ്ട് ഈ ഇടക്ക് എറണാകൊളത്തെന്തോ കൊറെ ബംഗാള്യളെ പിടിച്ചില്ലായ്ര്ന്നോ കൊറെ ബംഗാളികളെ ഉം
ഒരു ന്യൂസ് കണ്ടായിര്ന്നു ജോലി സമയത്ത് ഒറങ്ങാതിരി ക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ച് ആഹ്
അതും അനസ്തേഷ്യ തോ ഡോക്ടറ് അത്ര ഇത്രേം പഠിപ്പും വിവരൊള്ള അനസ്തേഷ്യാ ഡോക്ടറ് വെരെ
ഇത് ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടി ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടി തൊടങ്ങുന്നതിയിരിക്കും പക്ഷെ അതങ്ങ് ഒരുവട്ടം ഉപയോഗം ച്ച് കഴിഞ്ഞാ പിന്നത്
ഉപയോഗേ ഉം ഉം അഡിക്റ്റായിപ്പോവും
അഡിക്റ്റായിപ്പോ എന്താ പണ്ട് കാലത്തൊന്നും ഇങ്ങനൊന്നും പേടിക്കാനില്ല പക്ഷെ ഇപ്പം തലമുറ കാ കാലം മാറിയതിലൂടെ വീണ്ടും വീണ്ടും ഓരോരോ പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെയാ പന്നെ
പിന്നെന്താ
ഹലോ
ആഹ് ഹലോ കേക്കുന്ന്ണ്ട് കേക്കുന്നുണ്ട് ഓണ്ടൊണ്ട് കേക്കുന്നുണ്ട് അഹ് ആഹ്
പിന്നെ എന്താണ്
ഇപ്പ അതുപോലെ തന്നെ ഇപ്പ ഈ സ്കൂളുകളില് പഠിപ്പിക്കുന്നതിനാണ് ഈ പണ്ടൊക്കെന്ന് വെച്ചാല് ഈ ടീച്ചർമാ ടീച്ചർമാരാവാന്ന് പറഞ്ഞാ വല്ലിയൊരു കടമ്പായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ട്രെ ഈ ഇതിന് വേണ്ടി ഏം ഇത് ഈ ചെറിയ നഴ്സറി പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ പ്ര ഇത്രയുംകോഴ്സും കാര്യങ്ങളും
കോഴ്സെളുണ്ട് മറ്റേത് ടി ടി സി പഠിക്കുന്നവർ തന്നെയാണ് പ്രീ പ്രൈമറി യിം എല്ലാം നോക്കുന്നത് ഇപ്പൊം മോണ്ടിസോറി വേറെ ടീച്ചിംങ് പ്രീ പ്രൈമറി വേറെ കോഴ്സ് അതൊക്കെ പക്ഷെ ജോലി സ് സാധ്യതക്ക് നല്ല ഇതുള്ളതാണ് മറ്റേതെല്ലാരും ടി ടി സി പഠിച്ചിട്ട് പോയി വെറും ഏ മോണ്ടിസോറി ടീച്ചിംങിൽ കേറുന്നു ഇപ്പൊ മോണ്ടിസോറി ടീച്ചിംങ് പഠിക്കുന്നവര് മാത്രം കേറിയാ മതി
അതെ ഉം ഓരോരുത്തരക്കെന്ന് വെച്ചാ ഗവൺമെന്റ് സ്കൂൾ ലൊക്കെ ത്രരൂപ വെച്ച് കെ കെട്ടി വെച്ചിട്ടാ ചിലര് ടീച്ചേഴ്സായിട്ട് കേറിയിട്ടുള്ളത് അതാ അടുത്തൊക്കെ ഉള്ള നഴ്സറി സ്കൂൾ ഒട്ടുമിക്കേടത് കാണുമല്ലോ നഴ്സറി സ്കൂ സ്കൂളും കാര്യങ്ങളും ഒക്കെ പക്ഷെ സാൽറി ഒക്കെ കുറവാണ് എങ്കിലും
സാലറി കുറവാണ് പക്ഷേല് എനിക്ക് തോന്നുന്ന് കു കുട്ടിൾ കുട്ടിയെളൊക്കെ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു ജോബായിരിക്കും നല്ലത്. കാരണം ഇത് നമുക്ക് കുട്ടികളെ ക്കെ കഴിയോ കുഞ്ഞിനെ ഇട്ടിട്ട് ജോലിക്ക് പോകാംപറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പം നമ്മക്കെ കിട്ടുന്ന ശു സ്കൂളിലോട്ട് കുഞ്ഞിനേ കൂടെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കൊണ്ടുപോകാം നമ്മുടെ കൂടെ കൊണ്ട് വരാം അങ്ങനെള്ളൊരു പ്രയോജനം ഉണ്ട് പ്പൊ സാലറി കുറവായാലും കുഴപ്പമില്ല ഉള്ളതാവുല്ലോ കുഞ്ഞിന്റെ കാര്യത്തിലും നമക്ക് ടെൻഷൻ വേണ്ടാ
അഹ് പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് സാലറി കുറവായാലും ഒര് ആ ഒരു
ഉം ഒരു ഇങ്കം വേണം നമുക്കിപ്പം എന്തെങ്കിലും ഇപ്പം പ്പം നമ്മൊക്കിപ്പോ ഒരു ഹസ്ബൻഡിന്റെ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ നമ്മുടെ ഒരാനിവേഴ്സറി വരുമ്പം അവരുടെ കാശിന് എന്തെ